ഹലോ
അസ്ലാമലൈ ക്കും
വലൈക്കുമുസ്സലാം എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ
എന്താ നല്ല വിശേഷം ജോലിയൊക്കെ കഴിഞ്ഞോ ഏകദേശം ഞ്ഞ് അലക്കാന്ണ്ട് കറണ്ടില്ല
ഉംഏകരണ്ടില്ലാതെഇവിടെ കര ൻ്റെക്കൊണ്ട്
ആഹ് നല്ല കാറ്റും മഴയും പെയ്തെ ഇഞ്ഞ് കറണ്ട് പരോന്ന റില ആഹ് ഇന്ന് കാലത ത്ത് മക്കളെ പറഞ്ഞയക്കണ ആ തെരക്കില് മോട്ടർ ടാനും മറന്നു രാവിലെ കരണ്ടിണ്ടേനി ഒരു ഒര് ഒമ്പണി ആയപ്പോത്ത്ന് കാറ്റും മഴൊക്കെ യിട്ട് കറണ്ടുപോയി
ഉ ന്ന അവടങ്ങനത്തെ കാറ്റു മഴൊന്നും ഇബടെ ണ്ടായിട്ടില്ല
ഇല്ലല്ലേ ഹാ ഇവടെ രണ്ട് പ്രാവശ്യം സ്കൂളില് മക്കൾ പോയ രണ്ടു പ്രാവശ്യം കാറ്റും മഴിം വന്ന്
ഉം ശരി ഉംപിന്നെ വേറെന്തൊക്കെ
ആഎന്താ നല്ല വിശേഷം ആ ചോറായിട്ണ്ട് ഉം സെൻസസിന്റെ ആൾക്കാരാ തോന്ണു വെര്ന്ന്ണ്ട് ഇതില ങ്ങനെ. ഒരു സെൻസസിന്റെ
ഏ എവിടന്ന വന്നിട്ടില്ലല്ലോ
ആഹ് ഇന്നലപ്പ ഞാൻ ഒരു
വാട്സആപ്പിലൊക്കെങ്ങനെ മെസജ് കണ്ടീന് സെന്സസ് സെൻസസ് എടുക്കാൻ വരുന്നുണ്ട് എന്ന് ഇതുവരെ ആരും വന്നിട്ട് ഒന്നുമില്ല
ആഹ് ചോറായി
ഉം
കറി വെണ്ട താളിപ്പ് ഇനി ബീഫ് പൊരിക്കാനുണ്ട്. അയിൻ്റെ ഇടയിൽ ചക്ക കൂട്ടാൻ വെച്ചു. അത് ഞാൻ ഉമ്മിമ്പാടെ കഴിച്ചു
ഉം
എല്ലാം ആയോ ചോറും കറിഒക്കെആ യോ
ആഹ് ഞാന് മോളെ സ്കൂൾ പോകുമ്പോ തന്നെ ചോർ തിന്ന് പിന്നെ ഉമ്മനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്ടായിരുന്ന് ആഹ് അവിടെ പോയന്തീ
ആഹ്
ഉം നേരത്തെ തന്നെ പോണേ ആഹ് കാണിച്ച് വന്ന് പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങളൊക്കെ നമ്മുടെ മക്കളെത്രയാളാ
എനിക്ക് മൂന്നാള്
ഉം പഠിക്കണ എന്താ ചെറിയ ക്ലാസ്സിലാ
ഓര് വലിയോൾ ഒൻപത്‌ലാ
ഉം
രണ്ടാമത്തേത് ചെക്കനാണ് ഓന് ആറില് ഏ ചെറുത് രണ്ടില്
ആഹ് അതെ
ഇയാൾക്ക് എത്രയാള
എനിക്കും മൂന്നാള് തന്നെ ഒരാൾ പ്ലസ് ടു ഒരാള് എട്ടാം ക്ലാസ് ആ ഒരാൾ അഞ്ചാം ക്ലാസ്സില് മക്കളൊക്കെ വലുതായിന്
ആഹ് ജോലി എന്തേലും ഉണ്ടോ വർക്ക് ചെയ്യണ്ടോ
ഇല്ല ഇല്ല ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇ തിയിൽ ഇങ്ങനെ ഇങ്ങനെ എ ഫ്രണ്ട് ഒന്നു വിട്ട് തന്നെനി ഇങ്ങനെ ലിങ്ക്
ആഹ്
ഇജ് ഒന്ന് കേറിനോക്ന്ന് പറഞ്ഞ് കാണ്ട് അപ്പൊ അങ്ങനെ വെറുതെ വെറുതരിക്കില്ലേ വീട്ടിൽ അപ്പോ അങ്ങനെ ഒന്ന് കേറിനോകിയത് എനി.
ആഹ്
മക്കള് പോയാ പിന്നെ ഞമ്മക്ക് ഫ്രീ ആയില്ലേ പിന്നെ നേരം വെളുത്ത് വൈുന്നേരം ആവോളം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാണ്ടേ.
പ്പോവോ മക്കൾ
ഇല്ല ഒരാള് പത്ത് മണിക്കാണ് തുടങ്ങള്ളു ഓൻ ഒൻപതര ആയിട്ട് പോവൊള്ളൂ പിന്നെ
ആഹ്
ഇ ഒമ്പതരക്ക് ക്ലാസ് തൊടങ്ങ അപ്പോ ഓൾ എട്ട് എട്ടരക്ക് ബസ് വരും അപ്പോ ബസിന് പോവാന്
ആഹ് ആഹ് എന്തെന്നിട്ട് ചോറും കറിയൊക്കെ
ചോറ് സാധ സാധാ ചോറ് വെറും ചോറ്ന്നെ ചിക്കൻ പൊരിച്ചതും കള്ളക്കാര് കൊള്ളക്കാനൊക്കെ ഉണ്ട്
ആഹ്
പിന്നെ ആണുങ്ങൾ ആരുണ്ടാവുമ്പോ കുട്ടികൾക്ക് ഇന്തൊക്കെ തന്നെ പറ്റുള്ളു പിന്നെ വ ആ അത് തന്നെ ഞാനും അങ്ങൻ തന്നെ ഞാന് ങ്ങട്ട് പ്രതേകിച്ച് എത്തും ഉണ്ടാക്കല്ലെന്നും ല്ല
ഏഹ്
ആണുങ്ങൾക്ക് ഇണ്ടാകുമ്പോ പിന്നെ അയിനനുസരിച്ച് ഇണ്ടാക്കണ്ടി വരുംല്ലേ
ഒര് ഇവില്ല നാട്ടിലില്ലാ
ഇല്ല നാട്ടിലില്ല ഓ ല് പൊറ്ത്താണ് ഇന്ന് ഞാന്‌ രാത്രി വേറെ ഫുഡ ണ്ടി വരും ചപ്പാ കേട്ടും നമ്മളാകുമ്പം പിന്നതൊന്നും വേണ്ടല്ലോ
അതൊന്നും വാണ്ട ശരിയാണ് മ് ഒറ്റക്ക് മക്കളും കൂടെ പോയാ പിന്നെ ഇല്ലത് ഒപ്പിച്ചിങ്ങാണ്ട് ആഹ് ചായയും കടിം തന്നെ ഉച്ചക്ക് കഴിക്ക് ണോര് ണ്ട് മടിയായി വെക്കാന് ഇവിടെ പിന്നെ ഉപ്പി ഉമ്മയൊക്കെ ഇണ്ട്
അങ്ങന മോളറിം ചോറ് ചായക്കടി എത്ര ണ്ടായ നല്ല ഇഷ്ടമാണ് പറിം ഞാൻ പറിം അങ്ങനക്കെ യാ കയി ചിലായി ന് ന്റെ ഉള്ളു കൂടെ ഓ ഓരോ
ഇത് ഉച്ചന്റെ സമയത്ത് ആ ചോറ് കഴിക്കണം രാത്രി ആയാലുംട്ടോ ഇവിടെ ചോറ്ന്നെയാണ് പിന്നെ എപ്പഴേങ്കിലുക്കെ നമ്മക്ക് നല്ലേ എന്താ ചിക്കൻ കറിയും ബീഫ് കറിയും അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ഒരു ചപ്പാത്തിക്ക് പൂതി യാണ് അപ്പ ചപ്പാത്തി ഉണ്ടാക്കും അല്ലെങ്കി പൂരി
ആഹ് അൻ ക്ക് വീട്ടില് അന്റെ ഇമ്മണ്ടോ
തോനി ഇണ്ടാക്കാൻ നിൽക്കല് ശനിയാഴ്ച മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളില്
എങ്ങനെ ക്ലിയർ ആയില്ല
മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് സ്പെഷ്യലൊക്കെ ഇണ്ടാക്കാൻ നിക്കാന്ന് പറയ ബിരിയാണിയി നെയ് ചോറ് മന്തി അങ്ങനെയൊക്കെ
സാണ്ട് കൊർക്ക് ഫോണ് ന്റെ
അവിടെ ആരാ ഫോൺ കാണ് ണേ
ഇവിടെ മോള്ണ്ട്
ആഹ്ആഹ്
ആഹ് ഫോൺ ലേനി ഇന്റെ സിമ്മ് പക്ഷെ അയില്‌ വിളിച്ചിട്ടൊന്നും കോളൊന്നും കേൾക്കണില്ല അപ്പം പിന്നെ ഞാൻ ഇന്റെ എളച്ചന്റെ ഫോ വാങ്ങിക്കാണ്ട് ഓന്റെ ടുത്ത് രണ്ടെണ്ണം ഇണ്ടായപ്പം
ആഹ് ആഹ്
ഉം അപ്പ ഇന്റെ കോ ഇന്റെ ത് ടാസ്ക്ക്ഒക്കെ കഴിഞ്ഞി ക്ണ് അപ്പംപിന്നെ ഞ്ഞ് വിളിച്ച് ണോര്‌ ഇണ്ടങ്കില് ഓല ടാ
ആ ഹ് റിസേവർ ആയിട്ട് നിക്കാന്ന് കരുതിയിട്ട്ല്ലേ
ഉം ആഹ് കൊറെ കൊറെ ആൾക്ക് വിളിച്ചീനി വിളിച്ചോൽക്കന്നെ പിന്നെ വിളിച്ചു ആർക്കൊക്കെ വി ൾച്ചന്ന് മൻ സിലാവണ് ഇത് നമ്പർ ടുത്ത് ങ്ങനെ വിളിച്ചല്ലോ പിന്നെ വിളിച്ചാൽക്കന്നെ കാരം പിന്നേ പോയത് പിന്നെ എന്ത് സംസാരിക്കണ്ടന്ന് പിന്നെ അറിയില്ല
ആഹ് ഇനി വൈകീട്ടക്കും ചോറ ഒന്നിച്ച് വെക്കലാവൂല്ലേ
ആഹ് ന്നൽ ഫുഡൊക്കെ ഒന്നായിട്ട് വെക്കലന്നാണ്
അന്ക്ക്ന്താ അസുഖം
ഇ മാക് കീമോ ഇന്റെ മാക്കാണ് ഞാൻ ഇന്റെ വീട്ട് പോയി വരാണ് വരാണ് പ്പം
ആഹ് ആ അത അടുത്തന്നെപ്പോ
ആ ഹ് ഒരു രണ്ട് കിലോമീറ്റർ അപ്പൊറ്ത്ത്
ആഹ്
ഉ ഉം
അടുത്തക്കന്നെയാ അപ്പൊ കഴിച്ച വിവാഹം കഴിച്ച
ആഹ് അവിടെ അടുത്തന്നെ- ഞാനെന്നെയ ഉള്ളൂ അടുത്തുള്ളത് പിന്നെ മറ്റല്ല പോര് തിന്നി നാളെ തിരുക്ക് ഏഹ്
ആഹ് മറ്റേ ഡേഞ്ചർ അസുഖണോ? ഉം അപ്പൊ ആഹ് എത്ര വർഷമായി?
ഉം എപ്പൊ പറഞ്ഞിട്ട് നാലല്സ ആയിട്ടള്ളു അപ്പൊ ഫസ്റ്റ് സ്റ്റേജിലാ കണ്ടത്. ആഹ്
എത്ര സ്റ്റേജ് ഫസ്റ്റിലൊക്കെയ അങ്ങനെയൊക്കെയ ആണെങ്കിൽ മാറാനൊക്കെ പ്രതീക്ഷുണ്ടല്ലേ?
ആഹ് അങ്ങനെ മാറുന്ന തന്നെ പറഞ്ഞത് അങ്ങനെ മാറാൻ കണ്ടില്ലല്ലോ എക്കും ആഗ്രഹം നമ്മളെ
പ്രായണ്ടോ മ്മാക്ക്
ആഹ് ഉമക്ക വയസരിക്കനെ
ആഹ് എൻ്റപ്പക്ക് തന്നേനെ ഇപ്പാ അറിഞ്ഞ ഇപ്പത്തിന് മൂന്നു മാസ ആഹ് പിന്നെ മൂന്ന മാസേ പിന്നെ കിടന്നിട്ടുള്ളൂ- ഫോർത്ത് സ്റ്റേജ് ആയപ്പോളാ അറിഞ്ഞത് ചുമണ്ടേനി പക്ഷെ അതിങ്ങനെ ആഹ് നമ്മള് സാധാ ജ ഇതിന്റെ അലർജി ചക്ഷോമയാവുന്നു പറഞ്ഞിട്ട്- ചുമ സാധാരണയല്ലതാണേ വീടും കൂടി ഉണ്ടാവുമ്പോളേ അതിന്റതാവന്ന് കരുതിയിട്ട് അങ്ങനെ തന്നു പിന്നെ കൊറയാത്ത സമയയപ്പോ കൊണ്ടു പോോയപ്പോ ടി വി ആവുന്ന ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അവസാനം അറിഞ്ഞപ്പോത്തിന് മൂന്ന് മാസ ആയി
ഉം ഇത് തുടങ്ങിയപ്പോ തന്നെ ഒന മക ചൊറച്ചിട- തുടങ്ങിയത് ആഹ് ബ്രസ്റ്റില
ബ്രസ്റ്റിൽ അല്ലേ ചൊറച്ചില അതെ അങ്ങനെ പറയുമ്പം മഴ ആായിട്ടാണോ അത് വരുന്നത് അറിയാത്തതോണ്ട് ചോദിക്കാം കേട്ടോ?
ആഹ് ഇപ്പ എമമാ കല്ലപ്പൊന്നുമല്ലമ്മാക്ക് ഇങ്ങനെ ചോറിച്ചിടാ തുടങ്ങി ഓരോരുത്തർക്ക് ചെറി ഇങ്ങനെ ബ്രസ്റ്റ് തട്ടോ വെക്കണം അനെ കല്ലിപ്പ് ഉണ്ടാവും എന്നൊക്കെ പറയും
ആഹ് ചൊറിച്ചിലായിട്ടില്ല എന്നിട്ട് മുറിയവോ?
ആഹ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മുറിരിക്കണ് അതിന് ഉമ്മ ബസ്റ്റ് ആഹ് സ്ഥാനത്തായിട്ട്മ്മക്ക് മടിയായിട്ട് കാണിച്ചെടുക്കാം കുറേ മടിച്ച് ഒച ഞങ്ങളോട് എല്ലാം മുണ്ടയിരുന്നേന്
പിന്നെ ലാസ്റ്റ് പിന്നെ കുറെ കഴിഞ്ഞാല ഒരു മാസംക്കെ കഴിഞ്ഞാലും അങ്ങോട്ട് പറഞ്ഞിട്ടണ്ടേ ആന അങ്ങനെ എന്നാ ഞാൻ പോണ്ടപ്പ ഡോക്ടറെ ആഹ് മാറി കിട്ടട്ടെ ഉപ്പ ഇപ്പ ഞങ്ങള് ചെറുപ്പത്തിലല്ല മരിച്ചിച്ചതാണ് ഞങ്ങൾക്ക് എല്ല ഉമ്മ തന്നെയന്ന
ഉണ്ടല്ലേ പിന്നെ ഒരാങ്ങളാരുണ്ടോ?
ആഹ് അങ്ങളമാരു മൂന്നാളണ്ട്
ആഹ ഉ്മാന്റെ കൂടെ തന്നെയാ?
ആഹ് ഒരാ രണ്ടാൾ വേറെ പക്കും- രണ്ടാമത്തെ വീട്ട രണ്ടാമത്തെ്ന്റെ വീട്ടിലാണ് ഇപ്പ അങ്ങ ഉള്ളത്
ആഹ് ആഹ്
ചെറിയ പോല അവിടെ തറവാട് ഓട നാടൻ വീടാണ് പിന്നെ ബാത്റൂമ ഉള്ളിൽ ഒന്ന്ഉള്ളു ഉമക് സെപ്പറേറ്റ് ആയിട്ട് വണച്ചിട്ടെ അത് പിന്നെ രണ്ടാമത്തെ മല്ലപ്പെട്ടില്ലാ
ആഹ് എൻ്റെ ഇപാക്ക് പിന്നെ കീമോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഇപ്പം അങ്ങനെ വേദനിപ്പിക്കരുത് എന്നുള്ളത് ഇനിയിപ്പം എൻ് ഉദ്ദേശം വേദനിപ്പിക്കാൻ പാടില്ലന്ന് എനി ഇപാൻ്റ് ഒരു ഇത് വേധനിപിക്കാത ഹൊമിയോസ് ഹോസ്പിറ്റല ഉണ്ടല്ലോ? അവിടെ കിടത്തി
ആഹ്
ഇന്നും ഗുളിക്കായിട്ട് ആ ഒരു സമാധാനത്തിലില്ല മരണം കൺമുന്നിൽ തന്നെ ഞങ്ങള് കൺമുന്നിന്ന് ഉം ഓക്സിജനൊക്കെ കൊടുത്ത്ങ്കാ ശ്വാസകോശത്തിലെയ്ന്നു ഇപ്പാക്ക് ചൊമല്ലേ ശ്വാസകോശത്തിലേയ്ന്നു ഉം ഒന്നും ചെയ്യാനും പറ്റൂല
ണ്ടാവുമ്പോ തന്നെ പേടിയാണ് എത്ര പറഞ്ഞാലും ഓര് കേദം ഇവിടെ ഈ ഇവിടെപ്പ അങ്ങനാണ് ന്റെ മ്മോശം മ്മോശ
എന്ത് പറഞ്ഞാലും കേൾക്കൂല
ഈ ഇപ്പളും വൽച്ചും എത്ര പറഞ്ഞാലും കേൾക്കൂല ഒരു ദിവസം തന്നെ ഒരു പാക്കറ്റ് രണ്ട് പാക്കറ്റ് ഒക്കെ വൽ പ്പൊ ഞങ്ങൾ പറീം ചെയ്യും ഈ പൈസക്ക്‌ തിന്നാൻ വാങ്ങിക്കൂടെന്ന് ഉം മക്കളൊക്കെ എപ്പളും ചീത്ത പറീണ്ട് അയിന് ഓൽക്കത് നിർത്താൻ കഴിയ്ണില്ല
ആഹ് ആഹ് ഉം
പിന്നെ വേറെ എന്തൊക്കെ വീട്ടില് ഇമ്മൊക്കെ ഉണ്ടെങ്ങക്ക്‌ ഇവിടെ അം
വ്ടെ ഇമ്മണ്ട് ഇപ്പണ്ട്
ഉം
മൂന്ന് കുട്ട്യാളും ഞാനും ഹസ്ബന്റും പിന്നെ മൂത്തച്ചി മുത്തച്ഛനും അൽ അ ഓര്ക്ക് കൺസ്ട്രക്ഷൻ വർക്കാണ് ഓരോ സ്ഥലത്ത് കൂടി പാലക്കാട് അട്ടപ്പാടി കോഴിക്കോട് അർഞ്ഞിട്ട് ഇന്നിപ്പോ കോഴിക്കോട് പോയി അവിടുന്ന് കട്ടൻസ് ഇട്ത്തിട്ട് പാലക്കാട് പോവാണ് അർഞ്ഞു തിങ്കളാഴ്ച പോയാ ശനിയാഴ്ച രാത്രി വരും
ആഹ് അയ് ശരി ഇങ്ങനെ ഓഡർ എടുത്ത് വരാക്കാരല്ലേ
ആഹ് ആഹ് ആഹ് അങ്ങനെ വരാ
ഉം പിന്നെ വേറെ എന്തെ
വേറെന്തൊക്കേണ് ആഹ് ന്നാ ശരി എന്നാല് ആഹ് ആഹ് ശരി വലൈക്കുസ്ലാസം